ഓ അ എന്താ വർത്തമാനം എന്താ വർത്താനം ഏ
സുഖം സുഖം അവിടെ എന്തുണ്ട് വിശേഷം
ഇവിടെ സുഖം തന്നെ പരമസുഖാണ്. അവിടൊക്കെ സുഖല്ലേ
ആ ഇവിടെ സുഖാണ് കഴിച്ചു
ആഹ് ആഹ് മക്കളൊക്കെ എന്താ പറയ്ണ്
സുഖായിട്ടിരിക്കണ് ഒരാൾ
ഒരാളെള്ളൂ
അതെ അതെ
അയ്ശെരി ആഹ് ആഹ് ഇവിടെ മൂന്നാളിണ്ട് ഇൻക്ക് മൂന്നാളും ഒരു പേരക്കു കുട്ടിയുണ്ട്
മ് പേരക്കുട്ടി ഉണ്ട് മരുമകളുണ്ട് ഏഹ്
പഠി ഏഹ് പിള്ളോരൊക്കെ എന്ത് ചെയ്യുന്നെന്ന്
മക്കള് ആ വൽത് വല്യവന് പത്തു ഇരുപത്തിയേഴ് വയസയിക്കണു ഓൻ സൗദിയിലേന്നു ഓന്പ്പം വന്നക്കുണു പിന്നെ രണ്ടാമത്തെ മോള് പഠിക്കാണ്
ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ